ഓ ഓ കേക്കുന്നുണ്ട്
ആ ആ എന്തൊക്കെയുണ്ട്‌ സുഖണോ
സുഖം
ജോലിയെല്ലാം കയിഞ്ഞോ
ഓഹ് ഓ ജോലിയൊക്കെ കയിഞ്ഞ്
ആ ആ ആ മഴയൊക്കെയുണ്ടോ
മഴയാ ഇല്ല
മഴയില്ലല്ലേ ആ ഇവിടെ നല്ല മഴയാ
അയിന് മഴ മൂടി നിക്ക്ണ്ട് പെയ് പെയ്യ മതി ആ
ന്താ ണ്ടാക്കും
സ്പെഷ്യലായിട്ട് ഇന്ന് ഓ ഞാനോഓ ഉണ്ടാക്കില്ല
ഇല്ലല്ലേ
ഇല്ല ഇങ്ങള് സ്പെഷ്യലായിട്ട് എന്തേണ്ടാക്കിയോ
ആ ഞങ്ങിന്ന് ബിരിയാണി ഉണ്ടാക്കി കുക്കർ ബിരിയാണി ഉണ്ടാക്കി
ആ കുക്കർ ബിരിയാണിയ
ആ കു കുക്കർ ബിരിയാണി വെച്ച അതാവുമ്പോ നമുക്ക് പെട്ടെന്ന് കഴിയുവല്ലോ മ് മ് അപ്പൊ അങ്ങനെ എളുപ്പാണല്ലോ ഒണ്ടാക്കുവോ ബിരിയാണിയ ഒക്കെ
ബിരിയാണി ഒന്നും ഉണ്ടാക്കൂല ഇന്ക്ക് അറിയൂല ഞാൻ പഠിച്ചു വര്നെ
ആ ആ ഇല്ല ഞാനും എനിക്കും അങ്ങനെ ഇപ്പ സ ലൈറ്റായിട്ട് ചെലരുണ്ടാക്കത്തില്ലേ ആ കറി വേറെ റൈസ് വേറെ ആയിട്ട് മ് ഹലോ ആ കേക്കാവോ
ഓ കേക്കുന്നുണ്ട്
ആ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കൊറ
ഇനക്ക് ഫുഡ് അങ്ങനെ ഉണ്ടാക്കാറീല
ഇല്ലല്ലേ അപ്പൊ ഈ നാല്മണി പലഹാരങ്ങളൊന്നും ഉണ്ടാക്കത്തില്ലേ ഇവനിങ്ങായിട്ട് കഴിക്കാൻ മ്മ് മ്മ് മ്മ് ഇവിടെ കുട്ടികളുള്ളതുകൊണ്ടേ സ്കൂളിൽ പോയിട്ട് വരുമ്പോത്തേക്ക് അവർക്ക് വെശക്കുന്നു വല്ലോം ഉണ്ടോന്നൊക്കെ ചോ രുന്നുണ്ട് നമ്മള് അവർ സ്കൂളിൾന്ന് വരുന്ന ടൈം ആകുമ്പോഴത്തേക്കെന്തെങ്കിലും ഇതുപോലൊക്കെ ശരിയാക്കി വെക്കും അതവർക്ക് ഭയങ്കര ഇഷ്ടവാ അങ്ങനെ കഴിക്കാനും മ് മ് അടുക്കളേലെ പണിയൊന്നും തീർന്നില്ലേ ഇതുവരെ
അട്കളെല്ലെപണോ അടുക്കളയില് പണിയൊന്നുല്ല ഞാന് ഏഹ് ചെമ്മീൻ തിന്നതേനു
ആഹ് അതെ, ആഹ് ആഹ്. ഉച്ചക്കത്ത് ഇഷ്ടല്ലേ ആഹ അപ്പ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചോ
ചോറ് കയിച്ചീല്ല, ചോറ് കഴിക്കാൻ നിക്കാ
ആഹ് ആഹ് ആ കുട്ട്യാളൊക്കെ ഉണ്ടോ?
ഓ കുട്ടി ഇ ഇണ്ട് ചെറിയൊരു കു ഒരു മോ ഒരു മോൾ ഒരു മോ
ആഹ് പിന്നെ ഉമ്മ ഉള്ളതോണ്ട് വീട്ടിൽ ജോലിയല്ലാം ഉമ്മയ അങ്ങ് ചെയ്തോളൂ അല്ലേ ആഹ് ആഹ് പിന്നെ എന്താചെയ്യാ ഹെൽപ്പ്‌ചെയ്യ മീനും പച്ചക്കറിയഒക്കെ വെട്ടികൊ ടുകോ
ഇല്ല ഞാൻ വിട്ടല്ല എനിക്കറിയുല്ല അങ്ങനന്ന് ഞാന ഒന്നും ചെയ്യല്ല ഞാൻ അടുക്കള പണി ഇടക്കൽല്ല അകടിക്കും, തുടക്കും അത്രൊക്കെ
അയ്യോ അയ്യോ അപ്പൊ പിന്നെ നിങ്ങള് ഒറ്റക്ക് പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാകുല്ലോ
ആഹ് അത് കുറച്ചയിനിണ്ട് പൊഠിക്കാൻ
നമ്മുടെ അമ്മയുടെൊക്കെ കൂടെ നി ക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റ ത്യാ അത്രയും നല്ലത് പിന്നെ നമ്മൾ ഒറ്റക്ക ആവുമ്പോ ഉം ഉം
തെനെ അവിടെ പോയാല് ഇക്കന്റെ വീട്ടിൽ പോയാലും ഇക്കന്റെ വീട്ടു പോയാലും പണിയില്ല ഇക്കാന്റെ വീട്ടു പോയാലും അടുക്കള പണിയൊക്കെ ഉമ്മ ടുക്കും ഞാന് മി അകോ അകടിക്കും തുടക്കും അത്രതന്നെ ഏഹ്
അല്ലെ അപ്പൊ അമ്മമാര്, ഉമ്മമാര് തന്നെ വഷളാക്ക പറഞ്ഞ്
ആഹ്, ആഹ്, ആഹ് വഷളാക്ക്ന്നമാര്യല്ലായ്ര് നമ്മള് സ്വയം വിചാരിച്ച പോലല്ലെ
അല്ല ആ സത്യത്തില് അങ്ങനെ ഉള്ള ആ ഹസ്ബൻറ്റിന്റെ അമ്മമാരെ കിട്ടുന്നത് കാര്യമാകെട്ടോ
ആഹ അങ്ങനെ ഏഹ് എടുക്കല്ലേ എടുക്കല്ലേ
കുട്ടിക്ക് ചോറ് കൊടുക്കുവാണോ
കുട്ടിക്ക് ചോറൊക്കെ കൊടുത്ത ഓള് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഓള് ചെമ്മീന് വന്നതാ
ആഹ് ആഹ് ഇവിടെ ആ ഞങ്ങള് ആഹ് ബിരിയാണി ഉണ്ടാക്കിയത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പല്ല പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല യിരുന്നു.
ആഹ് ആഹ്
പിന്നാ
പിന്നെ വേറെന്താ?
പിന്നെ മൊത്തം ഇവിടെ മഴയാ മഴയായത് കൊണ്ട് തുണിയെല്ലാം ഇച്ചിരി ഒരു വെയിയില് വന്നപ്പോ കഴുകി ട്ടതായിരുന്നു പക്ഷേ ആഹ് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ആശാവർക്കറിനെ ഒക്കെ അറിയത്തില്ലേ. നമ്മുടെ ഹെൽത്ത്ന്നാ ആഹ് അപ്പൊ ഇവടെ. സുബി നമ്മുടെ ഹീമോഗ്ലോബിന്റെ കൗണ്ട് നോക്കാൻ വേണ്ടിയായിട്ട് വന്നായിരുന്നു അങ്ങനെ ഞങ്ങളെ ഇവ് അവടെള്ളവരെല്ലാരും അങ്ങോട്ട് പോയപ്പോഴത്തേക്കും മഴപെയ്യെ ചെയ്ത് തുണിയെടുക്കാൻ പറ്റിയില്ല അങ്ങനെ കഴുകിയ തുണി എല്ലാം ഒണ ഒണ ഒരുവിധം തോർന്നതായിന്നു പക്ഷെ അത് വന്നതുകൊണ്ട് നമ്മക്ക് എടുക്കാൻ പറ്റാന്ന കൊണ്ട് നനഞ്ഞു പോയി ഉം ഉം പിന്നെ.
പിന്നെ വേറെന്താ?
വേറെ ഇങ്ങനെരിക്കുന്നു. ഇവിടെ മൊത്തവും മഴ ആയതോണ്ട് അകത്തും തുണി പുറത്തും തുണി എല്ലാം. തുണി ഉണങ്ങി കിട്ടുന്നില്ലല്ല.
അവിടൊക്കെ തുണിയൊക്കെ എടുത്തിടാൻ സ്ഥ സ്ഥലൊക്കെ ഇ ണ്ടോ
ഞങ്ങളിതകത്തിടല അകത്തിട്ട് ഞങ്ങൾ രണ്ടുസം കൂടുമ്പോളേട്കൊള്ളൂ. ഞങ്ങള് തുണിയൊക്കെ അകത്ത് അകത്തിടലാ. കത്ത് അയ് അയില്ണ്ട് ഇവിടാ. ആ ആഹ്. അയൽ മതി തടങ്ങാള് കെട്ടീന്ന് അങ്ങളെ പൊരാ കൊറച്ച് വലിപള്ളെരെ. ഓരട്ടിയല്ലേ യാശ്യം വലുപ്പൊള്ളെ വീടാ. ആഹ് ഓളെങ്ങനെച്ചറളിച് ങ്ങടയ്ക്ക. റുമ്പ പാട്ട് പാട്ട ഇതൊക്കെ പാടും സ്കൂ ഓള് ഇപ്രാവശ്യം സ്കൂള ചേർ ങ്ങനെ അവിടുന്ന്.
ആഹ് യു കെ ജി യു കെ ജിയിലാണോ?
എൽ കെ ജി ല.
ആഹ് ആഹ് എൽ കെ ജി ചേർത്ത ആഹ് ആഹ്.
ആഹ് എ കെ ജി ൽ നിർത്താനായില്ല നാലരയിട്ടൊള്ളൂ.
ആഹ് ആഹ്.
വേറെന്ത?
അപ്പൊ സ്കൂളൊക്കെ എടുത്താണോ കുഞ്ഞു മോള.
സ്കൂള് ആ സ്കൂള് വിടാ തിരുവ മ്പാടിയില. ബസോ ഓ വണ്ടിങേട് വരും.
ആഹ് ആഹ് ആഹ്. പിന്നെ ഹഹഹ അവള് കുറുമ്പൊക്കെ ഉള്ളയാണോ കുറുമ്പൊക്കെ ഉണ്ട അവക്ക്.
ഞാ കുറുമ്പുണ്ട് റുമ്പ് കൊറക്കെ റച്ചൊക്ക. ഓ ഓള് കഴിക്കൊക്കെ ചെയ്യും.
ആഹ് ആഹ്. എല്ലാ ഫുഡും കഴിക്കും അല്ലേ.
ഓഹ് ഓള് ഫൊറകെ നടക്കും.
ആഹ് ആഹ്. പിന്നെ അപ്പൊ ഞാനിവിടെ വിചാരിച്ചേ.
ആഹ്.
എന്താ കൊറച്ച് ചിക്കനെടുത്ത് വെച്ചിരുന്നു. പ്പൊ ഞാൻ വിയാരിച്ചു അയിന്റെ ഊടെ രണ്ട് മൂന്നാലണ്ണട്ത് ഫ്രൈയും കൂടെ ചെയ്യാന്ന്. അങ്ങനെ ഞാനെല്ലാം മാറിന്നേറ്റെയ്ത് വെച്ചതായിരുന്നു. ഉം അവളുടെ സൗണ്ട് ഭയങ്കരമായിട്ട്. കൂടുന്നുണ്ട് എട്ടോ.
ഓള സൗണ്ട് ഭയങ്കരായിട്ട് കേ ങ്ങനാണ് വള് ചെലെ ചെലെ സമയത്ത് വിളിച്ചാ അപ്പണ്ടാവില്ല.
ആഹഹഹ അല്ല ചെല കുട്ട്യേള്ണ്ടല്ലോ എന്നെച്ചാ നമ്മളാരോടെങ്കിലും. സംസാരിക്കന്ന് പറയുമ്പോ ഇ വരരോടും മിണ്ടത്തിം എടുക്കത്തിം ചെയ്യില്ല. അവനങ്ങോ മാറിക്കഴിയുമ്പോ അവര് ഭയങ്കര സംസാര ആയിരിക്കും ഉം. എന്റെ മൂത്താള് ആദ്യക്കെ എല്ലാരിം കാണുമ്പോ അങ്ങനെ മിണ്ടത്തെ എടുക്കത്തെ ഇല്ലായിരുന്നു. ശെ പിന്നായപ്പോത്തേക്കും അയാള് എല്ലാരോട്ടും മിണ്ടാന എടുക്കൻ സ്കൂളിലൊക്കെ പോയിക്കഴിഞ്ഞപ്പഴത്തേക്കും മാറി ഉം നാ പിന്നെ
ഭക്ഷണം കയ്ക്ക
ആഹ് ഭക്ഷണം കഴിച്ചോണ്ടിരി
ഞ തറാവപ്പ
പിന്നെ എന്താവിടെ മഴയൊക്കെ പെയ്യുമ്പോ വെള്ളം വ വീടിന്റെ വാതിക്ക് വെള്ളമൊക്കെ നി കെട്ടി നിക്കുവോ അതോ
ഇല്ല ല്ല
ആഹ് ഇവിടെ ഞങ്ങൾക്കൊരു കുറച്ച് വെള്ളം കുറച്ച് പെയ്യുന്ന സമയം മാത്രമേ ഇച്ചിരി വെള്ളം നിന്നി ട്ട് പിന്നെ അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് പോ പോകും തോർന്നു പോകും ഉം പക്ഷെ കൊറച്ച് നമ്മുടെ അപ്പുറത്തൊക്കെ മാറി നല്ല വെള്ളക്കെട്ട വെള്ളം ഇങ്ങനെ തോനേ ആകും നമുക്ക് നടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ് ആഹ് അവക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടാമാെന്ന് തോന്നുന്നു അല്ലേ
ഓക്ക് ചെമ്മീൻഭയങ്കരഷ്ടാ എന്റെ ചെമ്മീനൊക്കെ ഓള് വാങ്ങാ
അല്ല എന്താ പണ്ട് നമ്മടെ നമ്മടെ അമ്മമാരൊക്കെയാണെങ്കിൽ മക്കള് തിന്നട്ടെന്നും പറഞ്ഞോണ്ട് മാറ്റി മാറ്റി വെക്കുവാരുന്നെ ഇപ്പൊ നമുക്ക് തിരിച്ച നമ്മുടെ ഇഷ്ടമുള്ള സാനങ്ങളൊക്കെ
എന്റെ ഇമ്മ്ച്ചി എനക്ക് ഇത് ഇഷ്ടള്ള ഒക്കെ മാറ്റി വെക്കും പക്ഷെ ഇ ഞാനാണെങ്കിൽ ഇന്റെ മോ മോക്ക് കൊ ട്ങ്ങനെ കൊടുക്കൂല എങ്കിൽ
ആഹ്
ഓൾത് ഓള് തിന്ന്
അല്ല ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങ ക്ക് ഒരു പങ്ക് മാറ്റി വെച്ച് കഴിഞ്ഞയ്ഞ്ഞാ നമ്മള് തിന്നുന്നതിന്റെ ഇടയ്ക്ക് വരുമ്പ അപ്പത്തെക്കും പറയും മാറി നിക്ക് നിനക്ക് തന്നില്ലേ എന്നൊക്കെ പറയും ഈ വാങ്ങിച്ച ചെമ്മീനൊന്നും തികയാതെ വരുമെന്ന് തോന്നല്ലല്ലോ അവള്
ങ്ങക്ക് ചെമ്മീൻ ഇങ്ങനെ മാണം കിട്ടണം എപ്പളും
അവിടെ ഫ്ര കുഞ്ഞ് കളിക്കാനൊക്കെ അടുത്ത വീട്ടിലൊക്കെ പോവോ
ഓ ഞങ്ങളെ കുടുംബക്കാര് ഇവിടെ അടുത്തന്നണ്ട് വൈകുന്നേരം എന്നും പോവും എന്നും പോവും അപ്പ ഇന്നിപ്പോ പോയില്ല രണ്ടുസായി പോയിട്ട് പനി ആയിട്ട് പനിയായിട്ട് മോക്കു
എന്റെ മോനും മോനും പനി അപ്പൊ ഇപ്പം അയാള അടുത്ത് ഇതുപോലെ അവന്റെ ഒരു ചിറ്റേടെ വീടുണ്ട് അവിടെ പോയിരിക്കവാ ഉം ഉം
ഇണ്ടായ നല്ലാ
ആഹ് അതുകൊണ്ട് നമുക്ക് വല്യ യ കൊയപ്പല്ല ഇച്ചിരി ഒക്കെ നേരം അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കും പോയിരിക്കാം വർത്തമാനം കാര്യം പറയൊക്കെ ചെയ്യാം ആ
അല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നാല് ചടപ്പേ ചെമ്മീൻ പച്ച ചെമ്മീൻ പൊത്ത്
ചിക്കനും എല്ലാം കഴിക്കുവല്ലോ അല്ലേ
ഓഹ് ഓഹ് കഴിക്കും ഓളപ്പ എന്നെ സുയ്പ്പാക്ക ഓക്ക്
ആഹ് ഹ ഹ കുഞ്ഞുങ്ങളളൊള്ളത് കൊണ്ട് പിന്നെ സമയം പോകുന്നു അറിയ
ഇല്ലല്ല ആഹ് അത് ഞാനും ചെമ്മീൻ പൊരിച്ചേ
ആ എപ്പോഴും ജമീന്റെ കാര്യമേ ഉള്ളെന്ന് തോന്നല്ലോ ഉം ഹ് ഹി
ചെ ചേ യമി പാഞ്ചെ പത്തിൻറ്റ് ആയോ ചേച്ചിയാമ്മയും കുറച്